ഹെലോ
കേക്കാല്ലേ
ഹലോ
ആ പ്പൊ ക്കെ ഉം പറയൂ ആ ണ്ട്ണ്ട് ഉം നല്ല വർത്താനം എന്താവടെ വിശേഷം ഹലോ ഹെലോ
ഉം
ആഹ് ഞാൻ വീട്ടിലാ
വീട്ട്ലാണോ
ഞാൻ വർക്കൊന്നും ചെയ്യണില്ല
ഏഹ്
വർ ആഹ് ഇപ്പ കേക്കാണ്ട് വർക്കൊന്നും ചെയ്യണില്ല ഇപ്പ ഇന്റെ ഡിഗ്രി കഴിഞ്ഞിരി ക്കാ ഉം നിങ്ങളെന്താ ചെയ്യ്ണേ ആഹ് എന്തേലും ചെയ്തിരുന്നോ
ആഹ് ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിനു
അയ്ശരി
കെ ജി സെക്ഷൻല്ല്
ആഹ്
ഇപ്പം മോന് ചെറുതാ അപ്പൊ ഞാന് തറവാ ട്ട്ലായന്ന് പോയിനി ഇപ്പൊ തറവാട്ട്ന്ന് ഇങ്ങട്ട് വേറെ വീട്ട്ക്ക് പോന്നാ വേറെട്ത്ത്ട്ട് അപ്പൊ ഒറ്റക്കായി ഇഞ്ഞ് ഓനെട്ട് പോവാൻ വയ്യ
ആഹ്
ഇഞ്ഞോൻ വൽതായിട്ട് പോണം ഇൻഷാഹ് അള്ളാ അങ്ങനെ
പിന്നെ ഫുഡൊക്കെ ആയോ ഉച്ചക്ക്ള്ളേ
ഓഹ് ഫുഡൊക്കായി അവിടെ ഒക്കായില്ലേ ഇങ്ങനെ നേർത്തെ കഴിക്ക്യോ
അങ്ങനെയൊന്നുല്ല വെശ്ക്ക്ണെ എപ്പഴാണോ അപ്പോ ഇങ്ങക്ക് ടൈം ഇ
ടൈമ് ഓയ്ച്ചാല് ഒരു രണ്ടണി എന്തായാലും ആവും രണ്ടണി രണ്ടര ഉം അതെന്നേറേ കറക്റ്റ് അയിനിപ്പ എങ്ങനെ തട്ടിത്തിന്നെ തട്ടിത്തിന്നെ ആ കറക്റ്റ് ആ സമയാവും തിന്നണെങ്കില് ഉം ഇതിന് മുൻപ്
ആ അപ്പൊ നൈറ്റോ
നൈറ്റ് ഇതന്നെ നേരം വെയ്കിയ കയ്ക്കാ മോൻ വേഗം കഴിച്ച ഓൻ ഒറങ്ങും പിന്നെ അങ്ങനെ ഫോണും കൾച്ചിര്ന്ന് ഇര്ന്ന് ഇര്ന്ന് ഇര്ന്ന് നേരം കണക്കാവും
അഹ് ശെരി ഉം
വീട്ടില് പിന്നെ ആരാള്ളെ ആരൂല്ലേ എല്ലാരും പോയോ ക്ലാസിനൊക്കെ
ക്ലാസ്സ് ഞാനും പേരൻറ്സും തന്നെ ഒള്ളൂ വടെ ഞാൻ ഒറ്റ മകളാ ആ ഇല്ലല്ല
ഏ
ഉം
നീ ഒന്ന് പറഞ്ഞപ്പോ
ആ അപ്പൊ ഡിഗ്രി കഴിഞ്ഞു ഈ വർഷം
ഇനി എന്തേ നോക്കണ്ടോ പി ജി
പി ജി നോക്കണം വിചാരിക്ക്ണ്ട് ഇല്ലെങ്കിൽ എന്തേലും കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്തേലുമൊക്കെ
പി ജി റ്റത്ത്പ്പോ വന്നീല്ലേ
ആഹ് വന്നിട്ടുണ്ട്
ഏ ആരോ പറഞ്ഞ പോലെ തോന്നി പി ജിന്റെ വന്നു നോക്കി പിജി ചേരാൻ പോവാണ്ന്നോക്കെ പറഞ്ഞേനു ഉം അല്ല ജോബ്ഓറിയന്റേഡ് കോഴ്‌സ് ഒക്കെ നോക്കികൂടെനിയോ ഇപ്പല്ലാർക്കും ജോബല്ലേ വേണ്ടിയെ
ജോബ് പെട്ടെന്ന് വേണം പക്ഷെ എനിക്ക് എന്തോ കോഴ്സിനോടൊ ഒരു ഇൻട്രസ്റ്റ് ഇല്ല
ഏ ഉം അങ്ങനെ ഞാൻ എങ്ങനെ ജോബ് ചെയ്യണോ ജോബ് ചെയ്യണോ പൂതി വെച്കാണ്ട് മോണ്ടിസോറി കയറിയിട്ട് ടീച്ചർ ആലോചിച്ചിട്ട് ടീച്ചിങ് ഒന്ന്ൻ്റെ ലൈഫിലേ ഞാൻ ചെയ്യുന്ന് വിചാരിച്ചൊരു മേഖലയേ അല്ലായിരുന്നു അ പക്ഷെ കറങ്ങി എത്തി പക്ഷെ സംഭവം അടിപൊളിനു ഇങ്ങനെ പോവാൻ കഴിയാത്തത് കൊണ്ട് ഇങ്ങനെ സ്റ്റെക്ക് ആയി
അത് ശരി ഉം
ഇക്കൊല്ലം സ്കൂൾന്ന് വിളിച്ചിനി പക്ഷെ ഞമ്മക്ക്ന്ന് പറഞ്ഞാൽ
ഉം പക്ഷെ നല്ല ചെറിയ കുട്ടികളെ മാനേജ് ചെയ്യണ്ടേ
ഓ അത് ഇച്ചിരി റിസ്ക്ള്ള കാര്യ പക്ഷെ രസാണ് ഉം അങ്ങനെ അവരായിട്ട് ഇങ്ങോട്ട് കമ്പനി ആയി കഴിഞ്ഞാൽ ഫസ്റ്റിലെ ഓൽങ്ങിട്ട് നമ്മളായിട്ട് മിങ്കിളാവാൻ കുറച്ച് ടൈം എടുക്കും ആയിക്കഴിഞ്ഞാ ഭയങ്കര രസ പിന്നെ നമ്മൾ നമ്മളെ മക്കളെ ക്കണ പോലെ തന്നെ ഇരിക്കുംല്ല രസവ മക്കളായിട്ട് സമയം പോണ ഓലായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോ
ആഹ് അത് ശരി ഉം
ഇങ്ങനെ വൈബേനു പക്ഷെ അങ്ങനെ വർക്ക് ചെയ്യുമ്പോ രസാ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ ഒരുമാതിരി തിരി ചടപ്പാ
ആഹ് ഓൺലൈൻ ടീച്ചിങ് ഒക്കെ ഉണ്ടല്ലോ
ആ അത്ണ്ടായിനി പക്ഷെ എനിക്ക് മോനെ വെച്ച് ചെയ്യാൻ കഴിയണില്ലേ ചെങ്ങായി ഒന്നിനും സമ്മയി ക്കൂല ഓന് മുമ്പ്ക്ക്ണ്ടാവും ക്യാമറ ഓണ ആക്കിയാ ഓന്ണ്ടാവും മുമ്പിലാണ് വന്നിരിക്ക ഞാൻ ചെയ്തീനു ഞാൻ ഓൺലൈൻ ആയിട്ടും ചെയ്ത്ണ് കൊറെ ഇതിന്റെ കൂടെ തന്നെ ചെയ്തീനു അങ്ങനെ അതും പിന്നെ ചെറിയ മക്ക ക്കള പിന്ന ഓൺലൈനിൽ ഭയങ്കര റിസ്ക്കാ വല്യോലെ നോക്കണ മാതിരി അല്ല ചെറിയ മക്കളെ അങ്ങട്ട് സ്ക്രീനിന്റെ മുമ്പ്ൽ ഇങ്ങട്ട് കിട്ടാ ഭയങ്കര ഇതാ കൊറേ അട്ടത്തക്ക് നോക്കി ഇർക്കും കോറേ സൈഡ് നോക്കിരിക്ക നമ്മളെ നോക്ക പോലും ചെയ്യൂല നമ്മള് കടന്ന് ഇങ്ങനെ കൊപ്രായം കാണി ല്ലാതെ ഏ അങ്ങ അങ്ങനെന്നെ മടുത്തിട്ട് വിട്ട അയ്നെക്കൊണ്ട് കാഞ്ഞിട്ട്ന്നെ അങ്ങനെയാണ് അപ്പ ഇങ്ങനെ വിചാരിക്കു വെറുതെ ഇരിക് ക്കുമ്പങ്ങനെ ഒന്നും ലൈഫിൽ ഒന്നും ചെയ്യാത്ത പോലെ തോന്ന വെറുതേ വേസ്റ്റ് ആണോരിച്ചു അങ്ങനെ കുറെ ക്രാഫ്റ്റ് ചെയ്ത് അങ്ങനൊക്കെ കൊറേ ചെയ്യായ്ന് ക്കി വെറുതെരിക്കണെനിക്ക് ഇഷ്ടല്ല പരിപാടി അങ്ങനെ എന്നിട്ട് കുറേ ക്രാഫ്റ്റ് ഉണ്ടാക്കും കുറെ വെട്ടി നർക്കിയും ന്ന്ട്ട് മ്മാന്റെ തൊള്ളേൽ മുഴുവൻ ഹ് ഹ് വെർതേ ചണ്ട്യയാക്കാന്ങ്ങല്ലാണ്ട് റിന്ദാ ഇതിനെ കൊണ്ടൊരു ഉപകാരം ള്ളോനോയ്ക്കും വെറുതേ വരക്കലും കുത്തലും ഒക്കെ ആയ്ട്ട് രസല്ലേങ്ങനെ കാണാ ണ്ടക്കാനട കാര്ടവിടെ ഹ്ഹ് ഉ അങ്ങനെ ക്രോശ്യനൊക്കെ നോക്കി പക്ഷേ അങ്ങട്ട് സെ സെറ്റാവണില്ല കുറേ ഇരിക്കും തുന്നു ഹ്ഹ് ഉം അത് കേടലും പിന്നേ കഴിക്കും പിന്നേ തുന്നു വീഡിയോ ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ട് ഒരു കൂട്ടർ പറയണ അല്ലേക്കും മറ്റേ കൂട്ടർ പറയാം അപ്പൊ ഫുള്ള് തെറ്റും ആകെ കൺഫ്യൂഷൻ ആകും പിന്നെതി വോയ്സ കെടക്കണട്ടാ അപ്പൊ അപ്പളൊക്കെ ഇതാണ് സാധനൊക്കെ വാങ്ങി വെറുതെ പൈസ കുറേ കളഞ്ഞു
ഹ് ഹ് ഹ്
അതിര് അന്റെ ത്രെഡിനന്നെ നല്ല വെലണ്ടല്ലോ
ആ അതെ ഉ
ഇപ്പള ചൊയ്ക്കെ കാണുമ്പോഴത്തേക്കെ ഇതൊക്കെന്തിന് വാങ്യെച്ചാചൊയ്ക്കുന്നോട്
ഹ് ഹ് ഹ് ഉ
ഉ അങ്ങനെ പിന്നെ ങ്ങളെ ഹോബി എന്താ
എങ്ങനെ വെട്ടലും നുറുക്കലൊന്നുല്ല ചിലപ്പോങ്ങനെ പെയിന്റിങ്ങങ്ങനൊക്കെ ഒരു ഇന്ററസ്റ്റ് ഉണ്ടാവലുണ്ട്
ഏ പെയിന്റനിക്കല്ല സ്റ്റീനോ ചെയ്യ നീനെ ഉ എങ്ങനെ സാധാ അക്ലിക്ക് വെച്ചിങ്ങാണ്ടോ
ആഹ അങ്ങനൊക്കെ തന്നെ ഹ് ഹ്
ഹൈലെവല ഹ് ഹ്
പിന്നെ വായിക്കും ഹ് ഹ് ഹ വായിക്കും വായിക്കണഷ്ടാ ഉ
ഉ
പിന്നെ പിന്നെന്താ വേറെ
ആ
ഉം നേരം പോവാൻ പിന്നെന്താ
ആ പിന്നെ തങ്ങനത്തെ ഓരോ
ഹ്ഹ്
ഹു പിന്നെ വീട്ടില് ആ പ്പാരുംല്ലല്ലേ മ്മല്ലേന്നിട്ട്
ഇമ്മപ്പ വീട്ടിലില്ല
ഊഹ്
ഉം സ്പെഷ്യൽ ആയിട്ട്ന്ന് എന്താ വെച്ചിട്ട്
ഇന്നന്ന് സ്പെഷ്യലൊന്നുംല്ലേന്ന് ഹ്ഹ്ഹ് മത്തി മത്തി കറി വക്കാണ്ട് ഉ കറി നീ കറി വെക്കാണ്ട് കറി വെച്ചിട്ടില്ല
ആഹ ശരി ഉം
ഉം
ഉം
ഉ
പെറത്ത് പോക്കില്ലേ
ആ എടുക്കൊക്കെ ആ
ആ വെറേറ്റ് എന്തെലൊക്കെ ട്രൈ ചെയ്യണെങ്കില്
ആ ആ
പിന്നെ